ഹലോ
ആഹ് കേൾക്ക്ന്നില്ലെ
ആഹ് കേക്ക്ന്ന്ണ്ട് എന്താ വിശേഷം
നല്ല വിശേഷം
ആഹ് ഓഹ് ഫുടക്കയിച്ചു
റസ്‌റ്റിലായിരിക്കില്ല
ഏയ് ഇന്ന് റസ്റ്റ് ഒന്നു ഇല്ല
ഉവാഅതെ ആഹ് ഇവിടെ അതെ സ്കൂളൊന്നുംല്ലല്ലോ അപ്പൊ പിന്നെ എന്ത നാളെ ബിസി എന്നായിരിക്കും
അതെ അപ്പൊ കൊറേ അവരെ കയ്യി ഫോണു പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയി വന്നാല് അതെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ അവിടെ
ആ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച് ഞാന് ചെറിയ കുട്ടിയുണ്ട് അവളെ ഉറക്കിയിരുന്നു അവൾ ഉറക്കി അവിടെ എത്ര പേരുണ്ട് അല്ലല്ല എനിക്ക് നാലു പേരുണ്ട്
ആഹ അപ്പൊ ഇവള്ചെറുതല്ലേ
ആഹ ചെറുത് ആഹ ആഹ സ്കൂൾ പോയി എ ഇല്ലന്ന് നല്ല വെയിലാണ് മഴ ഉണ്ടായിരുന്നു പെൽച്ച നല്ല മഴ ആയിരുന്നു ഒരു അഞ്ചര അഞ്ചോ മുക്കാലൊക്കെ ആ ടൈമില് ആഹ് മദ്ര റസ് കുട്ടികൾ മദ്ര റസ് പോകുന്ന ടൈമിലൊക്കെ ഭയങ്കരമഴയായിരുന്നു ഇപ്പ നല്ല വെയിലാണ്
ആഹ് ഇപ്പൊ നല്ല വെയ്ൽ ഉണ്ട് വെൽ നല്ല വെൽ ഇവിടെ നല്ല വെയിയില് പറയാനല്ല പക്ഷെ ഒരു മൂടലും ഉണ്ട്. നമ്മള് അങ്ങനെ പറയും അല്ലോ. ആ അങ്ങനെ ആ രീതി
ല്ല വെയിലാണ് നമ്മള് തുണികളൊക്കെ ഇ ട്ടാപെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഉം ആ ഉണക്കിയിട്ട പെട്ട ആ അതെ അതെ.
അത് എന്തേരുന്നു ഫുഡ്ന് എന്ന്
ഫുഡ്ന് ഇന്ന് മീൻനൊക്കെ ഭയങ്കര
ആ നല്ല റേറ്റാ. നല്ല റേറ്റ് ഉണ്ട് ഇന്നിപ്പൊ ചിക്കനാണ് വിലക്കുറവ് അപ്പൊ ചി
ആ അതെ അതെ ചിക്കൻ തന്നെയാണ് ഞങ്ങള് വാങ്ങിയിട്ടുള്ളത്. ചിക്കൻ വാങ്ങി പിന്നെ മുരിങ്ങൻന്റെല
ഉം ആ ആ മുരിങ്ങന്റെല. ആ ഓക്കെ മുരിങ്ങൊക്കെ ഉപ്പേരി നല്ലതാണല്ലോ അല്ലേ.
ആ നല്ലതാണല്ലോ. മുരിങ്ങ ആ തേങ്ങ അരച്ചിട്ട് നമ്മള് ചമ്മന്തി ഇണ്ട ക്കൂലെ ആ വെളുത്തുള്ളി ആ പച്ചമുളക് അരച്ചിട്ട് പിന്നെ ചെറിയുള്ളി മറ്റേ വറവാക്കീട്ട് ഈ ഇലായിൽ കൂടെ. ഇല്ല കടുകിടൂല അതിന് പകരാണ് ചെറ് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ അതിട്ട് അ അതിൻ്റെ ന നല്ല ടേസ്റ്റ് ആണ്. ആ അത് മൂപ്പിച്ചിട്ട് നമ്മള് ആ തേ ങ്ങ ഇടും ഇല ഇട്ടിട്ട് നന്നായിട്ട് ഇള ആനല്ല ടേസ്റ്റ്
ആ നല്ല ഒലന്ന് വരണല്ലേ. വറ്റ്
ആ വറ്റും ആ ആ അ അതെ അതെ അങ്ങനെ ആക്കും അപ്പൊ പിന്നെ ചിക്കൻ വ ചെയ്തു
ആ ഓക്കെ അയ് ശെരി ആ അടിപൊളി ഫുഡ് ഇപ്പൊ മുരിങ്ങക്കിപ്പോ ഈ മഴ ആയതോണ്ടന്നെ പിന്നെ ചിലത് ചില ഇലകളൊന്നും പറ്റൂല ആ അതെ ചില ഇലകളൊ ക്കെ ഇതായി നിക്കണ്ട് ഈ മഞ്ഞക്കളറായിട്ട്.
ആ ക്ഷെ ഇപ്പൊ ഇണ്ട് പുതിയ ഉണ്ടാവുന്ന ഇല ഇണ്ടല്ലോ നല്ല തളിരെല നല്ല ആ ആ നല്ല ഇല ആയിരിക്കും. പക്ഷെ ഇപ്പൊ പുഴുക്കളൊന്നും ഉണ്ടാവൂല.
ആ മൂക്കാത്തെലകള് അത് നല്ലൊരു ടേസ്റ്റാ. കയ്പ് വരൂല ആ
പിന്നെ അതെല്ലാ വേനൽക്കാലത്ത് പുഴുക്കളുണ്ടാവും. മഴക്കാലം ആവുമ്പോ പുഴുക്കൾ ഉണ്ടാവൂല. ഈ മഴ പെയ്യുന്ന കാരണം പുഴുക്കൾ നല്ല വൃത്തിയായിരിക്കും. നമുക്ക് കഴുകിയെടുക്കാൻ ധൈര്യത് കയ്കിയെട്ക്കാം. മറ്റേത് നമ്മള് നോക്കി നോക്കി നി
ആഹ് അഹ അതെ മത്തനക്കെണ്ടാ അവിടെ മത്തൻ അങ്ങനെ
ആ മ വെജിറ്റബിള് മത്തന് കുമ്പളങ്ങൊക്കെ ഉണ്ടാക്കിരിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാണി അടുക്കള അടുക്കളത്തോട്ടം ഉണ്ടാക്കാന് പക്ഷെ ഈ ആ ഇവിടെ മറ്റേ മയിലുകളുണ്ട്. മയില്കള്
ആ നമ്മളെ ഇവിടെയൊക്കെ കോയിനെ കൊണ്ടൊക്ക്യാ ശല്യം.
ആ ഇവിടെ കോ ആ ഇവിടെ ആ ഇവിടെ കോഴിക്കളൊന്നുല്ല കോഴിക്കള് ഒരു വീട്ടിലും ഇല്ല, ഈ പിന്നെ ഇത് കാരണം കീരി കാരണം. കോഴിക്കള് ഇന്നാരും വളർത്തുന്നില്ല അതുകൊണ്ട് കീരി കാരണം പക്ഷെ ഇതാണ് മയില് വന്നിട്ട് ഫുള്ള് നശിപ്പിക്കാണ് നമ്മളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പച്ചക്കറി അതേപോലെ ചെടികള് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല്ല. ഒക്കെ വന്നിട്ട് അതിന്റെ തളിരെല
ആഹ് ആഹ് മയിലും അങ്ങനെ തന്നെയാ ഫുഡ് അതൊക്കെ തന്നെയാവും.
ആ ഓലെ ഫുഡ് അതൊക്കെ തന്നെയാ തോന്നുന്നുണ്ട്. ഇങ്ങനെ പിന്നെ കോ ഇലകളൊക്കെ നല്ലോണം കഴിക്കും. ക്കും അതേപോലെ അതേപോലെ നമ്മള് ചോറൊക്കെ ആ ചോറൊക്കെ കൊണ്ടിട്ട് കൊടുത്താലൊക്കെ കഴിക്കും. ക്കാം നമ്മളെ പേ ആ നമ്മള് ഞാന് വേസ്റ്റ് ചോറ് അതൊ ഞാൻ എന്ത് ചെയ്യും ഒരു ഒരു കടലാസ് സ്വീറ്റ്സിട്ട് അവിടെ കൊണ്ടോയിട്ട് കൊടുക്കും.
ആഹ്
ഫുള്ള് നമ്മള് വേസ് ഇങ്ങനെ വേസ്റ്റ് എത്ര ചോറ്ണ്ടെങ്കിലും അത് കൊണ്ടോയിട്ട് കൊടുത്താല് അത് നിമിഷം കൊണ്ടവര് കഴിച്ച്
ആഹ് അതെ അതെ അതെ ഉം പിന്നെ എങ്ങനെ മയിൽ അങ്ങനെ ഒരുപാട് ഉണ്ടോ അല്ലെങ്കി
ആ ഒരുപാടുണ്ട് അവര് ആണും പെണ്ണും പീലിള്ളത് ആ ഞങ്ങള് ഏരിയ എങ്ങനെയാണ് ഈ പാലക്കാട് ജില്ലയാണ് അപ്പ ആഹ് ആ പിന്നെ ഏഹ് ഈ കാടുപ്രദേശം പോലുള്ള സ്ഥലങ്ങളാണല്ലോ.
ആ ആന ശല്യൊന്നും ഇല്ലല്ലോ?
ഇല്ല അങ്ങനെയൊന്നും ഇല്ല ആനശല്യം അങ്ങനെ റബ്ബർ ത്തോട്ടുണ്ട് പിന്നെ ഈ കാടൊക്കെ ആളുകള് വെട്ടി ഇതാക്കിയിട്ടേ
ആ അതെ അപ്പൊ ഇറങ്ങാണ് ആഹ് അതെ അത് ശരിയ മയിലക്കെപ്പോ പൊതുവെ ഇവിടെയൊക്കെ റെയർ ആയിട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെ സ്ഥിരായിട്ടൊന്നില്ല ഇപ്പൊ നിങ്ങെ ആഹ് നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെന്നും കാണൂല. പക്ഷെ എപ്പോഴെങ്കിലു കാണാ നമുക്ക് ഒരു ഭയങ്കര അത്ഭുതംക്ക മയില് അത് വിടർന്നിരിക്കണുന്നത്.
ആ എനിക്ക് അത്ഭുത ആയിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെക്കെ എനിക്ക് ഭയങ്കര അത്ഭുത ആയിരുന്നു. അത് പിന്നെ വാർത്ത പിന്നെ മേലൊക്കെ കയറിട്ട് പീലി വിടർത്തും പക്ഷെ ഭയങ്കര രസമാണ് കാണാന്. പീലി വിടർത്തുന്നത് പക്ഷെ നമ്മള് ഓട് ആഹ് ആ ആഹ് പീലി കിട്ടാറുണ്ട് ആ ആ ന ആ അതെ. നമ്മള് സ്കൂളില് പോകുമ്പോൾ ബുക്കില് വെച്ചിട്ടയാ പിന്നെ ആ അത് വിരിഞ്ഞിട്ടുണ്ടാവും പിറ്റേ ദിവസം നോക്കുമ്പോ അത് വിരിഞ്ഞിട്ടുണ്ടാവും.
ആഹ് അതെ അതെ. അതെ ഓർമ്മ വരും അതെ അടിപൊളിയ അതൊക്കെ ഇപ്പ കാണുമ്പോ അപ്പൊ ഇപ്പ നമ്മൾ ഒരു ഫീല് കുട്ടികളോട് അല്ലെ പൈസ കൊടുത്ത് വാങ്ങണ ടൈം വരെ ഉണ്ടായിന്.
ആ ഉണ്ടായി ഇരി സത്യം ഒരു വൃത്തി
ആ എന്നിട്ട് അതി മേല് കൊറെ പൗഡർ ഒക്കെ ഇട്ടട്ട് ആ ഒരു മണൊക്കെ ബുക്ക് തുറക്ക പോ അടിപൊളി നു നോസ്റ്റു ആഹ് ആഹ് ണ്ടായിരുന്നു ഞാൻ അവിടെ മലപ്പുറത്തന്നെ. നിങ്ങളെവിടെ സ്വന്തം വീട്? ആ ഓക്കെ ഓക്കെ. പണ്ടത്തെ കുട്ടികൾകൊക്ക വല്ലാതെ എല്ലാവർക്കും ഒരേ മാറരിക്കണം ഇപ്പോഴാണ് കുട്ട കുട്ടിള് ഫോണ് ഫോണ് ഫോണ് ഇല്ല അറിയ പോലു ല്ലപൊ കളിക്കൽ പോലും അറയ
ആഹ് അതെ അതെ ഉം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നമ്മള് സ്കൂള് ഞാന ഞങ്ങളൊക്കെ സ്കൂള് കൊഉമ്പം കൊ മറ്റേ കൊ ത്തങ്കല്ല അറിയോ ആഹ് അതീ വ വള്ളിച്ചാട്ടം പിന്നെ എഹ് ഈ കുപ്പിവള പൊട്ടുവള ണ്ടല്ലോ സ്കൂളില് അ ന്നൊക്കെ സ്കൂളിൽ പോഉമ്പോ ഇങ്ങനെ റോഡ് പണിക്ക് വേണ്ടിയിട്ട് കല്ലറക്കുല്ലോ ഈ ചെറിയ മെറ്റല് കല്ല് ആഹ് ന്നിട്ട് അത് ആഹ് അതില് നല്ല കല്ലെടുത്തിട്ട് ബാഗിൽ ഇട് സ്ഥിരം ബാഗിൽ കല്ലുണ്ടോ ഓസ് അന്നത്തേക്കര്
ആഹ് കിട്ടൂല അഹ് ഞ്ഞി കിട്ടൂല പണ്ടത്തെ സ്കൂൾ ലൈഫ് ന്ന് പറഞ്ഞത് അത് നമ്മള് പത്താം ക്ലാസ് വരെ ക്കെ കട് കൾച്ചീഞ്ഞെതേഞ് പത് പത്താം ക്ലാസ് വരെ ഇപ്പൊക്കെ കുട്ടികള് പെ എഹ് എഹ് ഹൈസ്കൂളി എത്തിയാ പിന്നെ മടിയാ അങ്ങൻ
ആഹ് ഇപ്പ ഇനി ആരും അങ്ങനത്തെ കളി കളിക്കുന്നില്ല ഇപ്പൊ ഫോണ് ഇപ്പ സ്കൂള് വിട ഫോണ് അല്ലാത ഓൽക്ക് ഒരു പുറത്തു പോയിട്ടുള്ള കളിയെല്ലാ
ആഹ് ഇപ്പത്തെ ഇപ്പത്തെ ഒരുടെ ഫു കളി എന്താ എടക്ക് പുറത്തു പോവാ ഫുഡ് യ് യക കുറെ ഫോട്ടോസ് എട്‌ക ഇൻസ്റ്റൽ ഇട ഏഹ് റീൽസ് ചെയ്യ അതൊക്കെയാണ് ഇപ്പത്തെ ലൈഫ് ആഹ് തോ തോന്നിട്ടില്ലായിരുന്നു അതെ അതെ ആഹ് അൻ അങ് അങ്ങൻത്തെ ഒരു ഫോൺ കൈ കിട്ടിയത് മാരേജ് ക് കഴിഞ്ഞാരെരിക്കും എന്നൊക്കെ നമ്മള് സ്കൂള് ആഹ് സ്കൂള് ടൈമ് അർഞ്ഞ ഒരു മഞ്ഞ ആഹ് അതെ ഒരു മഞ്ഞ കളർ ഫോൺ ഉണ്ടാവല്ലോ നമ്മളെ നെക്കിണ ഫോൺ ഓഹ് അതൊക്കെ ഒരു ഐറ്റം തന്നെ അന്നത്തെ എസ് എം എസ് ഏഹ് അന്നത്തെ ഫോൺ കോള് ആഹ് അതെ അതെ ആഹ് സൗണ്ട് ഇണ്ടല്ലോ ആ ഗൈമ് ല്ലെ എന്താ ആ വിഴുങ്ങുമ്പോ ഇള്ളരു സൗണ്ട് അലോയ്ക്കാൻവയ്യ. അതൊക്കെ ഇപ്പത്തെ ഫോ അപ്പ അങ്ങത്തെ ഫോണൊക്കെ കണ്ട വേ അത നോ ക്ക അങ്ങനെ എന്നെ ഗെയ്മൊക്കെ ഇണ്ടോ ആ നെക്കുമ്പ ഇള്ളസൗണ്ട് ഇല്ലെ. ഇല്ലല്ല്യആ ഇതെന്താ ചോയ്ക്കും ഇങ്ങനെ നീക്കാല്ലേ ഓക്ക് ഇഷ് ഇഷ്ടപ്പെട്ട ഓല് ഇപ്പൊ പറയാൻള്ള ഓപ്ഷൻ ഇണ്ട്
ആഹ് അതന്നെ അതന്നെ
എന്താ പറയണ്ട്യെ ഇഷ്ടള്ളെ പറഞ്ഞടുത്താലേ. ഹാ ഫോട്ടോസ് വരെ ഇപോല് ഒറ്റക്ക് ഇപ്പൊ ഓല് ഒറ്റ എ ചാച്ച്ബി
ആഹ് അതെ അതെ ഇപ്പ എല്ലാ അത് ഒറ്റക്ക് ചെയ്യാൻ പറ്റി ഏത് മോഡല്
ആഹ് അതെന്നെ അതാണ് ഇപ്പത്തെ
പണ്ടത്തെ ആ പണ്ടത്തെ കാലത്തിന്റെ രസപ്പല്യല്ലോ
ഇല്യല്ലോ. ഇപ്പൊരു പ്രോഗ്രാംഇപ്പൊരു ഇൻ കേസ് ഒരു കല്യാണം വന്നാല് അല്ല ഒരു പെരുന്നാളായാല് ഇ സ്കൂള് എന്തായാലും ആ ഒരു രസം ങ്ങട്ട് കിട്ട്
ആഹ് ഇല്ല ഇല്ല ഇപ്പ ആതെന്നെ. ഇപ്പൊ ഒരു പെരുന്നാളായാല് ഇപ്പൊ പെരുന്നാളായിട്ട പെരുന്നാളാന്ന് തോന്നൂല. പണ്ടൊക്കെ ഞാ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചെറ് ചെറ്യേതായിന്യന്ന് പെരുന്നാള്ടെ രണ്ട് എത്രീസം മുന്നെ തൊടങ്ങും മൈലാഞ്ചി ഇടല് അറ്യോ
വെൽഞ്ഞീൻകുത്ത് അങ്ങെനെ ഇതൊക്കെക്കെ ഇമ്മ ഉമ്മക്കെ ഇങ്ങനെ പറിണ ഓർമ്മണ്ട് ഒരു വെൽഞ്ഞീ കുത്ത് പറ്യ നമ്മളൊക്കെ ഉമ്മാരെ യൂസ്ചെയ്ട്ട് ത്തെരു കാലം ഇണ്ടായിനല്ലോ. തൊപ്പി പോല്യെക്കെ ഇട്ടിട്ട് കൊറേ പണ്ട് ഹാ അത് ഇപ്പത്തെ കൂട്ട്യേക്ക് സിമ്പിള് മൈലാഞ്ചി. എ ഓവറോന്നും വേണ്ട ഏ ഹ് ആഹ് നമുക്ക് കാറ കൈ എവിടെ പോലൊരു ഗ്യാപ്പ് ഇണ്ടോ അവിടെ വരേ നമ്മൾ നറക്കും അ അങ്ങനെ ആയിരുന്നു. ഇപ്പത്തെ കുട്ട്യേളെക്കെ ഇപ്പ ചെറ്യേ കൂട്ട്യെള് പറി അത്ര വേണ്ട കൊറ്ച്ച് അതെ പിന്നെ പിന്നെ കുടുംബത്തോടൊപ്പം എല്ലാരും അതെ എല്ലാരും കൂടി ആ അതെ
എല്ലാരും വീട്ടിൽ ഒത്തു ചേരും ഒക്കെ ഭയങ്കര രസേര്ന്നു പെരുന്നാൾന്റെ അന്ന് രാത്രി ഞമ്മ ഒറ ക്കേ ണ്ടാവൂല
പിന്നെ മൈലാഞ്ചിട്ട് കയ്ഞ് രാവിലെ നീക്കുമ്പോണ്ടാവല്ലോ ഒരു വെളി ച്ചണ്ണേക്കലും നാരങ്ങനീര്പീഞ് ഓ അതൊക്കെല്ലെ നല്ല രസ സ അത ഞാൻ പറഞ്ഞെ ഇപ്പഴത്തെ കല്യാണം പിന്നെ ഓഡിറ്റോറത്തിലായി തലേന്നത്ത് ഉള്ളി എന്താ നമ്മള് ഉള്ളി തൊലിക്കല് ഒരു ടൈം ക്കെ ണ്ടാവല്ലോ അതൊക്കെ മിസ്സ പ്പൊ ഇപ്പൊ ഫുൾ ഓഡിറ്റോറിയം ഒക്കെ കു ഒക്കെ എല്ലാരു മടിയായി പോയി എല്ലാര്ക്കും സൗകര്യങ്ങൾ കൂടിയപ്പളേ ആ സൗകര്യം കൂടിയപ്പോ ആ അതെ അതെന്നെ അതെന്നെ അതെന്നെ പിന്നെന്ന് പറഞ്ഞാ ഒരു ദിവസ്ത്തെ രണ്ടുസ്ത്തെ പരിപാടിയൊന്നല്ലല്ലോ കല്യാണം ന്നൊക്കെ പറഞ്ഞാ നാലും അഞ്ചും ഒരാഴ്ച പരിപാടിയാ അത് എന്താറിയോഈ മിഡിൽ ക്ലാസ്സാർക്കാണ് അത് ഭയങ്കരായി ട്ട് എഫക്ട് ചെയ്യാ പാവപ്പെട്ടോർക്ക് ആരെങ്ങിലും
ആ അതെ പാവപ്പെട്ടവർ പണക്കാരേക്കാളിലും മീതെ ചെയ്യും ചെയ്യും അവര്
ച്ച് ആ അതാണ് അതാണ് അതാണ് അവർക്ക്ഏല്ലാതിൽന്ന് കിട്ടും ആ അതെ എല്ലാരീതിം കിട്ടും ആ സഹായങ്ങൾണ്ടാവും അതാണ് മിഡിൽക്ലാസ്സുകാരാണ് അതില്
ആ അതെ അതെ അതെന്നെ ന്നാ ഓക്കെടാ
ആ ഓക്കെ ശെരി ന്നാ.